കട്ടാക്
ക
കട്ടാകെ കട്ടാക്കെ
കട്ടാകാ ചെയ്താ അത് ഹലോ
റേഞ്ചിന്റെ വിഷയം ഉണ്ടോ
ഏയ് ഇല്ല ഇത് എന്താന്ന് ഉള്ളത് ഇത് റേഞ്ച്
അത്ണ്ട് അതൊക്കെ നമ്മള് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണേയ് കട്ട് ആക്കി പോകരുത്ട്ടോ എന്തായാലും
ഏയ് ഇല്ലല്ല കട്ടകൂല കട്ടാക്കണങ്കി പറയാ എന്നോട്
അങ്ങ ആഹ് അല്ലേയ് പിന്നെ സൗദി അറേബ്യ അതേമാരിയേയ്
ഉം
സൗദി അറേബ്യ ഏഹ് അർജന്റീനിറ്റും തോറ്റിട്ട് സൗദി അറേബ്യ അങ്ങനെ ലീവ് കൊടുത്തിട്ടേയ് അർജന്റീന അയ്മ്മേ പുടിച്ച് കയറിയതാണ് ഓൽക്ക് അങ്ങട്ട് വാശി ആയി പിന്നെ
ഉം ഉം ഉം പക്ഷേ ഈ ഉം ഉം പക്ഷെ ഈ മൊറോക്ക അത്യാവശ്യം നല്ല ടീം ആടാ
മൊറോ മൊറോക്ക നല്ല ടീമാണേയ് അഷ്റഫ അക്കീമക്കെ ഹക്കീമൊക്കെ ഇഷ്ടപ്പെട്ടത് ആരാണ്
അതും ഇത് ഈ സമനിലേണങ്കിലും സമനില ബ്രസീലും തോറ്റ മാതിരി ഇജ്ജ് ആഹ് കളി നോക്കേ ഏകദേശം ഒരു ഫസ്
ഏഹ് ഞാൻ ആഹ് കളി അങ്ങനെ കണ്ടിട്ടില്ല അയന്നെ പിന്നെ പിന്നെ ഞാനത് എന്ന് വെച്ചാല് വണ്ടിർച്ച പോ മറ്റേ എന്താ പറയാ മറ്റേ ഇൻസ്റ്റഗ്രാമിലേയ് ഇൻസ്റ്റഗ്രാമിൽ കളിന്റെ മറ്റേ ഇത് പറയണ ഒരു ചങ്ങായിണ്ട് ഓൻ പറയിണ്ടേ മൊറോക്കക്കാര് ബ്രസീല് മറ്റേ ആറ് വേൾഡ് കപ്പ് എടുത്ത ഒരു ടീമാണന്നതിന്റെ ഒരു പരിഗണന പോലും ഓൽക്ക് കൊടു
ഉം
ഹഹ് ഹഹ ഹ്ഹ്
അത് ശരിയാ അത് സത്യാണ് ഉം ഓല് ഇതുവരെ കളിച്ച മുപ്പത്തെട്ട് മാച്ചില തോൽത് വര മുപ്പത്തെട്ട് മുപ്പത്തഞ്ചോ മാച്ചിലേ
ആഹ് അയ്ന് ഈ വേൾഡ് കപ്പ് പറഞ്ഞാൽ അത്രയും ടൈറ്റ് ടൈറ്റ് കോമ്പറ്റീഷനാണ്
ഉം ഇബലത്ത് മറ്റേ സൗദി
ഇവലും ഇവല് എന്തായാലും എന്തിക്കേലും എത്തിക്കിട്ടോ
ഇവല് ഒരു ആഹ് ഒരു
ഭാഗ്യപരീക്ഷണം മര്യാണ് ശരിയാണ് ഉം ഉം ഉം ഖത്തറിലൊരു മലയാളി താരം ഉണ്ടല്ലോ അധ്വാനിച്ചിട്ടന്നെയല്ലേ ഞാൻ സത്യം പറഞ്ഞല്ലേ ഞാൻ മൂ മൂന്നരക്ക് ഇന്ന് എപ്പഴാണ് പത്തരക്കാ ഇന്ന് പത്തരക്കാണ് ഖത്തറിന്റെ കളി
ഫോണ് ഇണ്ട് ഇന്നത്തേന്ന് നോക്കിട്ടില്ല പക്ഷെ ഞാൻ ഞാൻ പറ ട്ടെ ഈ പണിക്ക് പോണ ദിവസം നീക്കരുത്ട്ടോ അത് ഏത് കാര്യങ്ങിലും ആഹ് എക്ക് ഇന്നന്നെ നീച്ചിട്ട് എനിക്ക് ഇന്ന് തന്നെ നീച്ചിട്ട ഇന്ന് തന്നെ ഒരു മൂഖത തോന്നാ അതായത് രാ രിലക്ക എന്തോ നീക്കണ മാതിരില്ല വേറെ എന്തോ ഒരു മാതിരി തോണ
അതിന് അങ്ങനെയല്ലേ ഞ ഞായറാഴ്ച ആകുമ്പോ സീനല്ല കഴിഞ്ഞ് ഒന്ന് മറ്റേ സു ഉറങ്ങിയ മതി
ആഹ് അത് മതി പക്ഷെ വേറെ ദി
അതിനെ അതിനെ ഞാന് പ്രധാനപ്പെട്ട കളി ബ്രസീലിന്റെയും അർജന്റീനന്റെയും പോർച്ചുഗലിന്റെയും കളിക്ക് മാത്രേ ഉള്ള
ഉം ഇക്ക് സ്പെയിനിന്റെ പക്ഷേ ഞാൻ ഏത
ഇജ്ജൻ ഇജ്ജനീ ഫോണന്ന് കാണുമ്പോ അയിന്റെ ഒരു ഇമ്പം കിട്ടൂല പീടിയക്ക് പോയി കാണണം ഞാൻ സത്യം പറഞ്ഞ എന്റെ പ്രൊജക്ട് ഞാൻ റെന്റിന് കൊടുത്തു അത് ഇവിടെ അടുത്ത തന്നെയാണ് ഒരു കിലോമീറ്റർ ഒന്നും പോണ്ട അടു തന്നെയാണ് കുറ കുറച്ചപ്പുറത്താണ് അപ്പൊ ഞാൻ നീച്ചണ്ട് അങ്ങോട്ട് പോകണ കരുതിയിരുന്നു അതില് അലാറം ഒക്കെ വെച്ചു പെരലും ടി വി എന്ന് വെച്ചു ഒരു എം ആർ മുപ്പത്തിരണ്ട് ഇഞ്ച് പിന്നെ ബോർഡ് മാറ്റി വെച്ചത് ഒരു രണ്ടല്ലം ആയിട്ട് കൊണ്ടുപോവാത്തൊ ഒരു സാധനം ഇരിക്കുന്നുണ്ട് കടയില് അപ്പൊ പരയില് സൺഡറക്റ്റന്റെ ബോക്സ് ഉണ്ട്
ഉം.
അത് റീചാർജ് ചെയ്ത്ങ്ങാണ്ട്. പിന്നെ ഈ എം ആറിന്റെ മുപ്പത്തിരണ്ട് ഇഞ്ച് ടിവിയും കൊടുന്നാണ്ട്. വെച്ചു അപ്പൊ പേരയിൽ ഇരുന്ന് കാണമെങ്കിൽ അൽ കാണാം എന്നാലും പീടിയൊക്കെ ചെ മാളപ്പ ഇരുന്ന് കാണുന്നത് വേറെ രസമാണ് അതിന് വേണ്ടീട്ട് ഞാന് നീച്ചൊക്കെ ചെയ്തു
ഉം.
ഏാ നീച്ചിക്കല്ല അലാറം വെച്ചു അലാറം വെച്ചാണ്ട് ഉഷാറായിട്ട് ഉറങ്ങി.
ഉം.
എന്താച്ചാലെ രാത്രിപ്പോ ജിമ്മും കൂടി ആയത് കൊണ്ടേ നല്ല രാത്രിയേ ജിം നന്നായിട്ട് വർക്കഔട്ട്ന്ന് കഴിഞ്ഞാലേ ആഹ് പുതിയ ജിമ്മിൻ്റെ ഇല്ലേ അവിടെ വർക്ക് നടക്കുവാണ് അല്ല ഞാൻ അവിടെ പോയി നിന്ന് അവിടെ ആമ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടീട്ടേ ആമ്പ് സ്പീക്കറുകളൊക്കെ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടീട്ട വയറ
മെഷീൻസ് ഒക്കെ ലേറ്റസ്റ്റ് സാധനങ്ങള അല്ലേ
എല്ലാം ലേറ്റസ്റ്റ് ആണ് അറുന്നൂറ് രൂപയാണ് ഒരാളുടെ ഫീ വരുന്ന അറനൂറ് കാ വെ ട്രെയിനിങ്ങിനും അറുന്നൂറ് അറുന്നൂറ് വേ ട്രെയിനിങ്ങും പിന്നെ ഇരുന്നൂറ് രൂപ കാടിയോ രണ്ടുമ്പാട ഉണ്ടെങ്കി എണ്ണൂറ് അല്ലെങ്ക അറുന്നൂറ്
അത്യാവശ്യം മാനയായിട്ടുള്ള ആണ്
ഉം ഉം അതുകൊണ്ട് തന്നെയാണ് അവിടത്തെ ആളുണ്ട് ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റ് സ്ഥലുണ്ട്.
ഉം ഇവിടെക്കെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്.
ഉം. എന്തായാലും ഒന്ന് മാറണം അയാളെ ഞാൻ പറഞ്ഞില്ല അയാള എനിക്കൊരു ആയിരം ഇങ്ങോട്ട് തരാനുണ്ട്. ഇപ്പൊ ആയിരത്തിന്റെ പുറം തരാണ്ട്ട്ടോ ഇപ്പൊ വയർ വാങ്ങിയത്ണ്ട് പിന്നെ ആയിരത്തിഇരുന്നൂറ്റി അമ്പത് ഉണ്ട് പിന്നെ സ്പീക്കറ് മൂന്നെണ്ണം സ്പീക്കർ മാറ്റിക്കൊടുത്തരു ഏ അറുന്നൂറു റൂപ്യയോ അങ്ങനെ എന്തോ തരാണ്ട്. അത് അതൊക്കെ വാങ്ങണം ആഹ് ആയിരം എന്തായാലും ഉം.
രണ്ടിന്റെ അടുത്തായോ.
രണ്ടിന്റെ മേലെ പോയിട്ടുണ്ടാവും അല്ല അതൊക്കെ വാങ്ങിടും. ഞാൻ ആയിരം പിന്ന അങ്ങനെ മയിനസ് യ്യ്ച്ചാണ് അത് ഇത് കളി തുടങ്ങുമ്പോളേ.
എന്തായാലും ഇവിടെ ഇത്പ്പോ തോപ്പൺ ആയിട്ടുള്ളൂ ആടെ ഇങ്ങനെ പരിപാടികൾ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ നടക്കുണോള്ളൂ ആഹ് ഒന്ന് സീറ്റിംഗ് ആവും ചെയ്തോട്ടെ ഞാനപ്പ ഏതായാലും ഇവിടെ കോറച്ച് ഒര് ഒരു മാസ്ത്ത്ക്ക് പീസ് കൊടുത്തണ്ട് അത് കജ്ജോളം എന്താലും ഇവിട തന്നെ കളിച്ചാ. പിന്നെ തോടക്കത്തില് അവിടെ ആഹ്.
ഒപ്പണിംഗ് ആയി.
എങ്ങനെ ഇല്ലയ് അഹ് എന്നാ. രണ്ടീസം കൊണ്ട് രണ്ടീസം കൊണ്ട് പറല് ലോടങ്ങീട്ട് രണ്ടാഴ്ചയാക്കുണു. ആന്നും കജൂല അയാള് ഇപ്പോ ഒരു മൂന്. രണ്ട് മൂന്നിസം കൊണ്ട് ഒടക്കും അല്ലെ അടുത്തൊരു. ചൊവ്വാച്ച ബുധനാഴ്ച്ച ക്കെയിട്ട്ങ്കിലും ഓപ്പണാക്കണം ന്നുപറനീനു ഞാൻ ആദ്യം. മെഷീനാള് ഇഞ്ഞീം വരാണ്ട് വന്ന മിഷനാളന്നെ.
മ്മ് മ്മ് ഇത് ഫിറ്റിൻസിനെ അയിന്റേതായ ആൾക്കാരനെ വരൂലെ.
അയിന്റെ അയിന്റെ ആൾക്കാര് വരും ഞാനും മസംബ്ലസിന്റെത് ഓർഡർ ചെയ്തെ. ആഹ് ഇജ്ജ് ന്തോടി കാർനെറ്റ് ല്ലെ ജ്ജ് ടാ ഇതില് മസുലു ഫൈസ് ന്റെല്. പിന്നെ ഇതാണ് എന്താ പറയാ ഷുഗർ ഒക്കെ കാണിക്ക് ണ് ണ്ട് ആഡഡ് ഷുഗർ അല്ല.
മ്മ്
പിന്ന അല്ലാത്ത ഷുഗർ ഉണ്ടല്ലോ
മ്മ്
ആഡഡ് ഷുഗർ സീറോ ആണ് പിന്നെ ഷുഗറ് ശാ സുക്റേറ്റഡ് ഷുഗർ റഞാണ്ട് അയില് ഒരു സംഭവം കാണിക്ക് ൻണ്ട് ആഹ് അഞ്ച് ശതമാനോ അയ്മാരി ഫാറ്റ് അഞ്ചു ശതമാനൊക്കെ കാണിക്ണ് ണ്ട്
ഫാറ്റ് ഗുഡ് ഫാറ്റോ
ആ ഗുഡ് ഫാറ്റ് ആകും എന്തായാലും എന്തായാലും മോ ഇത് ല്ലതാവൂല
മ്മ്
ഞാൻ അയിഞ്ഞി ഓർഡർ ചെയ്തു എന്താലും പേലറ്റർ വേണം ആയിരത്തി മുന്നൂറ് വെ മൂന്ന് മാസം കൊടുത്തായി
ആയിരത്തി മുന്നൂറ് വച്ചിട്ട് മാസം
ഉം പ്രോട്ടീൻ കഴിഞ്ഞാലും അടവ് വാക്കിയാക്കാരം
എന്നാലും
അത് നടക്കുള്ളൂ അല്ലാതെ ആരാ അല്ലാതെ ആരാ മൂവായിരം കൊടുത്താണ്ട് അത് വാങ്ങുണു
ഒരു മൾട്ടി വൈറ്റമിനും കൊടുത്ത് ക്കുണയില്
അടാ തോന്ന് ഇച്ച് ഇച്ച് പറഞ് എന്റെ മറ്റേ നോടാ
ഫിഷ് പോലോ
പത്തണ്ണം അനീസ് കൊണ്ടോയി ഇനി രണ്ടണ്ണം രണ്ടീസത്തകൊള്ളൂ ഇനി ള്ളു
ആഹ്
അയിന് വല്യയ വെലയോന്നും ഇല്ലല്ലോ ഓനോട്‌ ഒന്ന് ഇങ്ങണ്ട് വാങ്ങാൻ പറഞ്ഞാ മതിയേ
അതോൻ ഇന്നോട് പറഞ് ഇജ്ജ് ഒര് സാമ്പിൾ ഒന്ന് കാട്ട് പ്പോ ഞാൻ കൊടുത്ത് അടുത്തേ ഓൻ വാങ്ങിക്കോളും ഇഞ്ഞി ചോയിക്കരുതേ റഞ്ഞുകുണു ഇല്ല എന്നിട്ട് എന്താ ഇത്ട്ടും മറ്റേ നാളെ കിട്ടും ഇജ്ജ് തന്നെ രണ്ട് കജ്ജ് ബത്തിന് എന്തായാലും പ്രോടീൻ എടുക്കണം ഇഞ്ഞി ഇ മ യി പറഞ്ഞിട്ടട ച്ച് രണ്ട് ഫാന് വാങ്ങാന്
ആഹ് അത് അയിൽ ആക്കിയാ അയില് ഇതൊക്കെ അങ്ങനെ വാങ്ങിയ മതി ടാ മുഴു മുഴു എന്താ മിനിമം മൂവായിരം രൂപ്യ സധനം വേണ്ടെ ഏ
ഉം എടുക്കാ കൈയിലുള്ളത് എടുക്കാ ഞാൻ പറഞ്ഞ രണ്ട് എനിക്ക് എട്
അല്ലെ മിനിമം മൂവായിരം രൂപ്യാൻ്റെ സാധനം വേണ്ടത് അതിന് എന്ത് ചെയതാ മതി കുറെ സാധനങ്ങളുടെ കാർട്ടുണ്ടല്ലോ നമ്മളെ ഇത് കാർട്ടിലിട്ടേക്കുക
ഇപ്പോ തന്നെ മൂന്നിലിപ്പ ഉം ഉം
അത് വരും അത് വരും അത് രണ്ട് ഫാൻ എടുത്താൽ തന്നെ മൂന്നിന്റെ അപ്പുറം പോകും അതാവും
ഉം
ഇത് ആന്റെ ഫ്ലിപ്കാർട്ടിലേ
ഉം
അ് നമ്മളെ ഇതുണ്ടല്ലോ പേയ്മെന്റിന്റെ ഓപ്ഷൻ ഉണ്ടല്ലോ
ഉം
ആ ഭാഗത്തുണ്ട് പേലേറ്റർ പറഞ്ഞൊരു ഓപ്ഷന്
ഉം
പേയ്മെന്റ് നമ്മള് ഓർഡർടുകുമ്പോ അതിന്റെടി ഓർഡറിന്റെ ആ ഓപ്ഷൻ എടുക്കുമ്പോ അതിന്റെ അടിൽലുണ്ടാവും പേയ്മെന്റ് ഓപ്ഷൻ പേലേറ്റർ എന്ന് പറഞ്ഞിട്ട് അതില് ആന്റെ പാൻ കാർഡും ആധാർ കാർഡും കൊടുക്കാം ആധാർ കാർഡും പാൻ കാർഡും നമ്പർ കൊടുത്ത് കഴിഞ്ഞാല് അത് ഇതാവും ഫസ്റ്റ് ചെറിയ എമൗണ്ട് ആക്ക ണ്ടാവും ആയിരൂപ്യാ അയിരത്തി അഞ്ഞൂറ് രൂപ്യ പേലെറ്ററ് ത്ത മാസം ഒരു മാസം വാങ്ങിയ അടുത്ത മാസം പൈസ കൊടുക്കണ നല്ലൊരു കൺ കണ്ടീഷൻല്ലേകാരം ഫസ് വരിക അയ്ല് ഒന്നോ രണ്ടോ വട്ടം സാനട്ക്കണം ഇന്നിട്ടൊള്ളൂ മറ്റേ ഇ എം ഐ ഓപ് ഷൻ എനേബിൾ ആവൊള്ളു ചെൽപ്പോ ഫസ്റ്റെന്നെ കിട്ടുട്ടോ അത് ഭാഗ്യം പോലിര്ക്കും കേക്കിണ്ടേ
ഉം ഉം
ഇനിക്ക് ഇതേമാരി ആദ്യം അയ്യായ്റുപ്പ്യേ കിട്ട്യെ ഞാൻ ഇന്നിട്ട് അയില് ഇതേമാരി ഒര് മൂന്നാലട്ടം പലപ്പോളയ് ഇങ്ങനെ ചെറിയ ചെറിയ സാധങ്ങൾ ഇട്ടിട്ട് പിന്നെ പൈനായ്റുപ്പ്യ ഈ എം ഐറ്റിട്ട് പിന്നെപ്പൊ ഇര്വത്തയ്യായ്റുപ്പ്യയാണ് ഇരുപത്തയ്യാറു ഇ എം ഐ ഇട്ടിട്ട് കൊറേക്ക്ണു ഞാന് കൊറേ സാനട്ത്ത് ഇപ്പൊ കാർണോല് ഇപ്പൊരു ഡ്രില്ല് എട്ക്കണംന്നർന്നീന് അയ്ന് ഓന് അയ്ന്റെടീല് നമ്മളേ ഈ ലേസർ ലൈറ്റ് ഇണ്ടല്ലോ ഈ വയറിങ്ങാരെ ഈ കുത്തി പെൾച്ചുമ്പൊ വരാര്ക്കിണീന് പകരം ലെസർ ലേറ്റ് ഓണാക്കിടൂലേ
ഉം ആഹ് ബാലൻസിമ്മെ ഉം ഉം ഉം
അതൊന്നൊഡ്രേയ്തു അയ്ന്റെടീല്
ഉം
പിന്നെ അ ഒന്നല്ല രണ്ടെണ്ണം വാങ്ങി ഒന്ന് വാങ്ങീത് പിറ്റേത്തായ്ച്ച അ മേലെന്ന് തായ്ത്തിക്കാട്യാണ്ടണ് പൊട്ടി
ഉം
അതില് പിന്നെ അടുത്തതും വാങ്ങി എന്നിട്ട് പിന്നെ അട് ത്തത് വാങ്ങി എവ്ടെ അയ്ന്റെ ലെൻസൊക്കപ്പാടെ പൊട്ടി പിന്നെ ചമ്മളൊക്കെന്ന് പറ്റ്യേതല്ലേ
ഉം ഉം അല്ല ശരിയാക്കാൻ ഉള്ളക്കെ പറ്റില്ലല്ലേ
ഉം പറ്റായൊന്നുല്ല ഞാ ഇന്നോട് ചോയ്ച്ചപ്പോൻ പർഞ്ഞ് അയ്ന്റെ ലെൻസൊക്കെ പൊട്ടീണു ഇല്ലെങ്കി പിന്നെ എന്തേലൊക്കെ കാട്ടായ്ന്നർഞ്
ഉം ഉം അങ്ങനെ ഉം മറ്റേ എടി ഒരു നമ്മുടെ കൂട്ടത്തിരു മുത്ത കൊണ്ടൻ്റെ പിന്നെ എന്തിനമ്മള് പുറത്ത് കൊടുക്കണ കാരണില്ലേ ഉം ഉം ഉം ഉം